ആഹ് പറയൂ എന്തക്കെയാ
എന്താ വിശേഷം
നല്ല വിശേഷം എങ്ങനെ കളിയൊക്കെ കാണല് ണ്ടൊങ്ങള് കളിയൊക്കെ കാണല്ണ്ടോയിക്കാ
ഞമ്മള് രാത്രിക്ക് ഉം ചെല സമയം
രാത്രി ഇപ്പയിന് കളി അയിന് പൈസ കൊടുത്ത് കാൺണല്ലേ ഈ സീഫൈവില് കാണ്ണം അല്ലാതെ അല്ലാതെ ഫ്രീ ആയിട്ട് കഴിഞ്ഞ വർഷം കളിയൊക്കെ ഭയങ്കര തേനി ഏ ഫ്രീ ആയിട്ടൊക്കെ അമ്മക്ക് കാണാൻ കഴിഞ്ഞിനി ഇപ്പങ്ങനൊന്നല്ലല്ലോ കളികാണ ആഹ്
കാണേനു
ആഹ് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏഹ് പ്പെ ഇങ്ങട്ട് ഉം ടി വി ഉള്ളോൽക്കൊക്കെ നന്ന് ടി വി ഉള്ളോക്കൊക്കെ ഞാൻ ഞാനിപ്പ ഇപ്പ ഭയങ്കരതായിട്ട് ഞാൻ ഞാ അർജന്റീന ങ്ങളേതാ
ഞ ഞങ്ങള് ഫ്രാൻസാണ് ഹസ്ബൻഡ് ഫ്രാൻസായപ്പോ ഞങ്ങള് എംബാപ്പന്റെ ആൾക്കാരാ
ആഹ് എംബാപ്പെൻ്റാൾക്കാരന്നെ എബാപ്പെ കഴിഞ്ഞ കഴിഞ്ഞ കൊറച്ച് കഴിഞ്ഞതില് വേൾഡ് കപ്പ് ലാ ലാസ്റ്റ് ഫ്രാൻസ് അർജന്റീന ഇല്ലേനിയോ ഉണ്ടായി
ആഹ് ലാസ്റ്റ് ഇവരെല്ലേ ജയിച്ചെ ഫ്രാൻസാരല്ല ജയിച്ചെ
അല്ലല്ല അർജന്റീനയാണ് കപ്പയിറ്റ് പോയത് പേൻസ് ആ പെനാൾട്ടി ശൂട്ടൗട്ടില്
അയിന്റെ മുമ്പത്തെ പ്രാവശ്യം ഫ്രാൻസാ കൊണ്ടോയത്
ആഹ അത് ൻക്ക് ഓർമ്മല്ല പെനാൽറ്റീലർജന്റീന അർജന്റീനിം ഫാൻ ഫ്രാൻസും കൂടി ഏനി കഴിഞ്ഞ വർഷം കഴിഞ്ഞതില് വേൾഡ് കപ്പില് അപ്പം ഓല് രണ്ടാളും സസമനിലയിലായിരുന്നു ആദ്യം ഫ
ആഹ് പിന്നെ പെനാൽറ്റി ഉണ്ടാവൂല്ലേ
അ ഫസ്റ്റ്ത്തെ ആ ഇതില് അർജന്റീന നന്നായിട്ട് കളിച്ചി ഏഹ് ഗോള് ആ മൂന്ന് ഗോളറ്റ ഇട്ട്ണ്ന്നാ തോന്നണത് മൂന്നോ രണ്ടോ ഗോളറ്റെ ഇട്ട്ണാ തോന്ന്ണ്. അതേമാരി അപ്പൊ ഭയങ്കര ആഹ് ഭയങ്കര നിരാശായിട്ടേനി ഫ്രാൻസ് ണ്ടായിനത് ന്നിട്ട് ഫ്രാൻസിലെ എംബാപ്പ ഇതേപോൽ തന്നെ രണ്ടു ഗോളട്ച്ച്ണോ ആ എന്താലും രണ്ടെണ്ണം പെട്ടന്ന് വരിക്ക് വരിക്കടിച്ച് അപ്പംതന്നെ തൊടങ്ങിണ് പടക്കം പൊട്ടല് കാ പിന്നെ രണ്ടാള് സമനിലെ മൂന്നേ മൂന്നാണ്ന്നാ തോന്നണത് സമനിലയിലാണ്ന്നാ തോന്നണത്. ഇണ്ടായിന് പിന്നെ പിന്നെ പെനാൽറ്റിയില് ഓല് പൊട്ടി അതാ ഇണ്ടായത് ഫ്രാൻസ്. ഉം ഏഹ് ആഹ് ഞങ്ങള് ഈ പ്രാവശ്യത്തെ ഞങ്ങടെ വെല്ല കാണ ട്ടില്ലെ ഇങ്ങട്ട് ഞാനെത്തെയ്തു അറിയോ ഇഞ്ഞ്‌പ്പോ അമ്മള് പൈസൊക്കെ കേറ്റി ണ്ടാക്കേണ്ട കളി കാണാനും വേണ്ടിയിട്ട് വിചാര്ച്ചാണ് ഞാന് ഇതേ പോൽത്തെ പിന്നെ അമ്മക്ക് കളി ഇവട്ന്ന് കാണാൻ കയ്യൂലല്ല. ഞാൻ കൊറെ യൂട്യൂബിലൊക്കെങ്ങനെ നോക്കൂട്ടോ കളി. കിട്ടാന് വേണ്ടി അ ഈ കിട്ടൂല ഇങ്ങട്ടില്ലേ ഞാനെന്തെയ്തു ഒരു ദിവസം ഇതേ പോൽതെന്നെ ബ്രെസ് സീൽന്റെ കളി ഇല്ലെയ്നോ കൈ ഞ്ഞ ഫസ്റ്റ്ത്തെ ബ്രസീലിന്റെ കളില്ലേ ഞാൻ യൂട്യൂബിലള്ളത് ശെ ശെരിയാണ് വിചാര്ച്ചു കുത്തർന്ന് കണ്ട് എത്രായ്ട്ടും ഇത് കയ്യിണ്ല്ല കള്യെ ക്ക് കളിന്റെ ടൈമൊക്കെ കഴിഞ്ഞ്‌ കയ്യേണ്ടേ ഞാനത്ങ്ങനെ കുത്തർന്ന് കാണേനി അയ്ലിന്റെ കാക്ക വന്നാണ്ട് ചോയ്ച്ച് എന്താണ് കളി ഇഞ്ഞും കഴിഞ്ഞിട്ടില്ലേയ്ച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കളി കളി കഴിഞ്ഞിട്ടൊന്നുല്ല. ന്നൊക്കെ പർഞ്ഞു അപ്പൊനോക്കിയപ്പണ്ട് കളി ഒക്കെ കയ്യ്ഞ്ഞ്‌ണ് ഇതില്ലേ യൂട്യൂബില് ഇവരെന്തെയ്യും കളി ഇടും ഓലെ ചാൻല് അമ്മളെ സബ്സ്ക്രൈബെയ്യാനും വേണ്ടീട്ട് ആ അതാണ്. അഹാണ് ഇണ്ടാവെല്. ആഹ് ന്നിട്ട്പ്പ ഞാന് ലാ ആഹ് ലാ
ഇതൊരു ഭയങ്കര ഹാരാണ് കളീ ഞ്ഞ്‌ട്ട് ഇ കളി ഈ കളിക്ക്ണോണ്ടെന്നെ ന്നമ്മളെ എല്ലാരും മനസൊന്ന് ശാന്താവാണ്. ണല്ലോ അതായത് ഏതൊരു ഏ തൊരു ടെൻഷന്ള്ള ആളും ഈ കളി ഇണ്ട്ന്ന് പറയുമ്പോ ഈ കളി കേട്ട് കൊർച്ച് സമയം കണ്ടെത്ത്ന്ന്ണ്ട് ആ ഒര് റിലാക്സേഷനാണല്ലോ അവര്ക്ക് അപ്പൊ എല്ലാരും ആഹ് അത് അതാണ് എല്ലാരും കളി കളി, കളി, കളി ന്നർഞ്ഞാ
ആഹ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാട്ടോ ഞാൻ കാൺണേ ങ്ങട്ട്പ്പോ ഞാന് ഇതേ പോൽതെന്നെ കളി കാണാൻ കഴുല്ല. അത്പ്പോ ആരോ പർഞ്ഞ് ഇതേപോൽ തന്നെ യൂട്യൂബ് ഒക്കെ കൊറേ നോക്കിയപ്പോർഞ്ഞു ഏഹ് അമ്മളീ ഗെൾഫ് ത്തെല്ലേ അതായത് വി പി എന്ന് ഓൺ ആക്കിയാണ്ട് അമ്മള് ഗെൾഫ്ത്തെ അതായത് ഞാൻ സൗദി അറേബ്യത്തെ ഏ ഇതില് ഏ ലൊ കേഷനാക്കിയിട്ട് കൊർച് നേരം ഒരു ഏഴ് മിൻറ്റോളൊക്കെ കിട്ടും. അത് കയ്ഞ്ഞാ പിന്നെ അമ്മളോട് പൈസോയ്ച്ചും. പൈസ അടക്കണംന്ന് പറിം ഒരു മാസത് അല്ല ഒരു വർഷത്തിന് ത്രെ ഏഹ് രണ്ടായിരത്തി ഏഹേ രണ്ടായിരത്തിയോ അങ്ങനെ എന്തോ ആണ്ന്നാ തോന്ന്ണത്.
മറ്റേ ഹോട്ട്സ്റ്റാർ ഒക്കെ ആണെങ്കി പിന്നിം ഹോട്ട് സ്റ്റാറില് കിട്ടൂലേക്കാരംലെ?
ഇപ്പ സി ഫൈവില് മാത്രേ ഒള്ളൂ അത് നമ്മള് പൈസ കൊടുത്ത് ക്ക് എന്താണ് കാണും മാണം ഒര് മാസത്തിന് എത്രേ മുന്നൂറ്റി സം തിങ് എത്രോ ആണ് മൂന്ന്മാസത്തിന് എഴുന്നൂറ്റി സംതിങ്ആണ് വെറുതെ പൈസ ഒന്ന് കൊട് ത്ത് പ്പോകാണണ്ടല്ലോ വിചാരിച്ചിട്ട് ഇപ്പം സ്കോറൊക്കെഞ്ഞി അറിയണെങ്കിൽ ഇപ്പം ഗൂഗിളൊക്കെ നോക്കിയാ മതിയല്ലോ?
ആഹ് സ്കോർ പക്ഷെ ആ കളി ഇൻക്കും ഭയങ്കര ഇഷ് ട്ടാണ് കളികണ്ടിരിക്ക്യാൻ. ഇൻക്ക് നേരിട്ട് കണ്ടിങ്ങനെ ഇരിക്കണം. അല്ലെങ്കി പിന്നെ ഫോണിലൊക്കെ കാണാണെങ്കി പിന്നെ ആരെങ്കിലൊക്കൊപ് പ്പം വാണം ഇന്നാലേ ഒര് ഒര് ഹുങ്ക്ണ്ടാവൊള്ളൂ കളിക്ക്യാന്.
അയ് അതെന്നെ പക്ഷെ ഇൻക്ക് ഫോണില് കാൺണേനെകാട്ടി ഇഷ്ട്ടം ടീവില് കാണുന്നതാണ് ടി വി ലാവും മ്പോ വല്ല്യ സ്ക്രീനിലൊക്കെ കണ്ടാണ്ട് നല്ല രെസാണല്ലോ? ഫോണ് ത്തെ പോലൊന്നും അല്ലല്ലോ ആഹ്.
ഉങ്ങിന്റോക്കണ്ടാവല്ലോ ഓരോ ക്ലബ് വെയ്സൊക്കണ്ടാവ്ണ ടൂർണമെന്റ് അവ്ടൊക്കേ ഞാൻ പോയി അവിടെ ഗാലറി ഒക്കെ ണ്ടാവും അപ്പം. ഉം ഉം
ഗോളാണല്ലോ അടിച്ചത് ഏഹ് ഇപ്പൊ അതേപോലെ തന്നെ അതും ഏഹ് ന്നെ ബ്രസീല് ന്റെ നെയ്മറെറങ്ങി ട്ടില്ല്യ. ഓല് രണ്ടാളും ഓല്
അത് ഓൽക്ക് ഭയങ്കര ട്രോളായീണ്. അത് ഭയങ്കര ട്രോളായ്ണ്. എല്ലാരും ബ്ര ബ്രസീൽ ഫാൻ ആഹ് ബ്രസീൽ ഫാ ൻ ബ്രസീൽ ഫാൻസൊക്കെ നെയ്മർന്റെ കളി കാണാനിരിക്കേണ് അ
നെയ്മർനെന്തോ നെയമ്പ് രണ്ട് കളീലു എറങ്ങി ട്ടില്ല. ഇഞ്ഞ് ഇപ്പെറങ്ങോന്ന് അറിയൂല്ല. ഇപ്പേതായാലും മൂന്ന് ഗോളടിച്ചതോട് കൂടി ഇപ്പം യൂട്യൂബ് ഒന്നും തുറക്കാൻ വയ്യ. ഇതിങ്ങനെ ഇപ്പൊ റീൽസ് ഫുള്ള് ഇവര്തന്നെ. ഒന്ന് അർജന്റീന ഒന്ന്
ഉം അഹ് മെസ്സിന്റെ മെസ്സിന്റെ ഫാ ഏഹ് ഏഹ് ഉപ്പാക്ക് എന്തോ ഒര് എ
ആഹ് വയ്യ ആഹ് എന്താണ് മെസ് സിന്റെ ഉപ്പാക്ക് ഇതേപോൽ തന്നെ ഭയങ്കര എന്തോ സീരിയസ് ആയിട്ടുള്ള എന്തോ ഒരു അസുഖണ്ട്ന്നാ തോന്ന്ണ അ ഹോസ് പിറ്റൽലാണ് ന്നൊക്കെ ലാസ്റ്റ് മെസ്സി പറയ്ണ്ട് ന്നൊക്കെ ന്യൂസിൽ കേട്ട് ഇള്ള താണോ ഇല്ലാത്തതാണോന്നൊന്നും അറീല്ല. ചെലോല്ങ്ങെനെ ഓരോന്ന് പറഞ്ഞിട്ട് അടിച്ചിറക്കും ചെയ്യും. ഓല ത് കിട്ടാനും മാണ്ടിട്ട് ചാനലിന്റെ വ്യുവേഴ്സ് കിട്ടാനും വേണ്ടിട്ട് ഭയങ്കരായിട്ട് അറി അടി
പിന്നെ പർഞ്ഞാല് ഇപ്പം നാട്ടിലൊരു കണ്ടില്ലേ പല തരത്തിലുള്ള പോസ്റ്ററുകളും ക്കെ ഇട്ടിട്ട് ഈ പൊഴന്റെ നടൂലൊക്കെ ഇണ്ടാവും വല്യെ ആഹ് അതൊക്കൊരു ഇപ്പാഡമ്പരാണല്ലോ കൊറെ
ആഹ് ആഹ് എത്ര പൈസ കൊടു ത്താണ്ടാണറിയോ ഇതേപോൽ തന്നെ ഇതൊക്കെ അടിച്ചെർക്ക്ണത് ഇവര്
അതന്നെ അത് കൊർച്ച് കൊ കൊർച്ചൊക്കെ മതി പക്ഷെ ഇത് കൊറേയൊക്കെ ഒര് അനാവശ്യ ചിലവാക്കുന്നുണ്ട് അത് നേരെമറിച്ച് നമ്മുടെ നാട്ടിലെന്നെ ഫുഡ് ഒന്നും കിട്ടാത്ത എത്രങ്ങാനും ആൾ കാരുണ്ട് അവർക്ക് കൊടുത്ത അത് ഒരു അനുഗ്രഹായിട്ട് മാറും പക്ഷെ ഇതിപ്പോങ്ങെനെ ന്ന് വെറുതെ ആൾക്കാരെ ഇതാക്കാനും വേണ്ടിതാ അത് കയിഞ്ഞാലും ഇനി ഇതാർക്കും വേണ്ടി വരൂല്ല കട്ട് ഔട്ട് പിന്നെ എന്തിനാപ്പൊ അപ്പത്തെ ഒരു ആവേശത്തില് ആൾക്കാരങ്ങന
ഇന്ന അതേപോൽ തന്നെ ജയിസ് എർക്കലും ഉം താക്കലൊക്കെ ജെയ്സി ഒക്കെ പിന്നീം ഞമ്മള് പിന്ന ആ പിന്നെ ആൾക്ക ഈ ആൾക്കാരൊക്കെ ഓരോന്നിനും വാങ്ങ്ണ്ട് പക്ഷേ ഈ പോസ് റ്ററുതൊക്കെ പിന്നെ അത് കഴിഞ്ഞാ
ആ പിന്നെ ഓലെയ്ണ്ട് കത്തിക്ക അങ്ങനെ എന്തെങ്കിലും ക്കെകാരം ചെയ്യ ഇവരറിയു ഈ നെയ്മറിനും മെസ്സിക്കും പറയുന്നൊന്നില്ലല്ലോ നാട്ടില് വ ഈ ഇവിടെ ഈ ക്ലബ്‌കാര് തമ്മിലുള്ള ഒരു വാശിയാണ്
ഒരു വാശി അതാണ് ഈ അതേപോലെ തന്നെ ഇപ്പൊത് കഴിഞ്ഞ കളിലും എത്താ പറയാ റൊണോൾഡോനെ എത്ര ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ്ട് ന്യൂസ് വന്ന് ഓന്റെ കാൽമക്ക് എത്ര പന്ത് കൊടുത്തിട്ടില്ല ഓലെ കൂട്ടത്തിലുള്ളോലെന്നെങ്ങനെ ഒറ്റപ്പെടുത്തി അങ്ങനെയാണ് കളി ഏ എന്താണ് സമനിലെലായിട്ട് പിരിഞ്ഞത് ന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ കൊറേ ന്യൂസ് സുണ്ടല്ലോ അത് റണോൾഡനെ കഴിഞ്ഞ ത്തിലുണ്ട് ഇവരിങ്ങനെ ഒറ്റപ്പെട്ട് റെ ണോൾഡക്ക് നല്ല വയസ്സുണ്ട്ന്നാ തോന്നണയിലെ
ആ റൊണോൾഡക്ക്‌ ഓൽകൊക്കെ നല്ല മെസ്സിക്കോ
മെസ്സിക്കും നല്ല വയസ്സ് ഇണ്ട് പക്ഷെ നെയ്മർന് എത്രേ മുപ്പത്തി നാലോ മുപ്പത്തി അഞ്ചോ മുപ്പത്തി
ഇതൊക്കെ നല്ല കുറവാണ് ഇപ്പൊക്കെ ചെറിയ ചെക്കന
എമ്പാപെ
ആ എമ്പാപ്പക്ക് അത്ര വയസ്സൊന്നില്ല
വയസ്സില്ല്യ ലേ
ഏ ഇല്ല ഏറ്റവും അയില് ഏറ്റവും ആ ഫ്രാൻസിത്തെ ടീമില് ഏറ്റവും ചെറിയ കളിക്കാരനായി എമ്പാപ്പേ അത്
ആണോ ആ ഇവർക്ക് മെസിക്കും മെസ്സിക്കും റൊണാൾഡോക്കും നല്ല എന്താണ് വയസ്സുണ്ട് പക്ഷെ മെസ്സി നല്ലോണം കളിക്കുന്നുണ്ട് ഏ ഹാട്രിക് അടിച്ചീലെ ഇപ്പൊ കയ്ഞ്ഞ കളീലൊക്കെ
അ ആ മൂന്ന് ഗോളും മൂന്ന് ഗോളും മെസ്സി എന്നെ അടിച്ചത്
മൂന്നു ഗോളും മെസ്സി എന്നെ അടി ച്ചത് അതുകൊണ്ടാണ് മെസ്സിനെ അത്രയും അർജന്റീനന്റെ ആരാധകരിങ്ങനെ അത്രയും എന്താ വീഡിയൊക്കെ എറ ക്കാൻ കാരണം കാരണം ഇവ മറ്റോല് രണ്ടാളും മറ്റേറ്റങ്ങള് രണ്ടാളും സമനിലല്ലേ കൂടുതലും ഇവിടെ നമ്മള ഇവിടൊക്കെ ഉള്ളത് അർജന്റീന
ആ അർജന്റീന ഫാൻസ് ആ അത് അത്രേ ഉള്ളൂ പോർച്ചുഗൽ ഈ മൂന്നെണ്ണോള്ളു ഇതും ഇബലും നല്ല ആൾക്കാരുണ്ടായിട്ട മെസ്സിയും അതുപോലെ റൊ
അതെ ആ് റൊണാൾഡോ പിന്നെ റൊണാൾഡോ ഉണ്ടായിട്ടാ കൂടുതൽ ആൾക്കാര് ഈ പോർച്ചു പോർച്ചുഗലിലേക്കന്നെ പോയത് റൊണാൾഡോനെ ഇഷ്ടപ്പെട്ടാണ്ട് അങ്ങനെ പോയോരാണ്
ക്ക് അറിയ റൊണാൾഡോ കൊറെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ പാവപ്പെ അങ്ങനൊക്കെ
പ അങ്ങനെ പറഞ്ഞേക്ക പാവപ്പെട്ടവരെ സഹായിക്കാന ഇതിനൊക്കെ റൊണോൾഡോ ഭയങ്കര ഇതാ
ആ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാര് അവനെ സ്നേഹിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്
ആഹ്‌ മെസ്സി ഇതേ പോലെ തന്നെ മെസ്സി കഴിഞ്ഞ കഴിഞ്ഞ വർഷഎടുതേ വിരമി ണ്ടഞ്ഞ ഞാൻ വിചാച്ച് ഈ പ്രാവശ്യം കളിയിലോന്നും ഉണ്ടാവൂലേ നീ ഉണ്ടാവൂല എത്രോ ആയി ഇപ്പൊ വിരമിക്കാ വിരമിക്കാന്ന് പറഞ്ഞ് ഇതിന്റെ ലാ ലാസ്റ്റ ആണ് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിക്കണേ
മെസ്സിന്റെ നെയ്മറിന്റെ ഒക്കെ ലാസ്റ്റ് കളിയാന്നൊക്കെ പറയണ കേൾക്കാണ്ട പൊതു വയസ്സൊക്കെ കൂടി വരില്ലേ
നെയ്മറിന്റെ ലാസ്റ്റ് കളിയാവോ നെയ്മറി ആകെ മുപ്പത്തിനാല് വയസ്സായിട്ട്
അങ്ങനെ അങ്ങനെണ്ട് എന്നാ റൊണാൾഡോന്റെയും മെസ്സിന്റെ അവത് ലാസ്റ്റ് കളിയാണ്
ഇനിയിപ്പോ മെക്സിക്കോന്നും ഓടാനന്റെ കയിൽ ഉണ്ടാവൂല്ല കാരണം വയസ്സായില്ലേ
ആഹ് ഇനിയിപ്പോ നാല് കൊല്ലം കൈയുണ്ട പത്തിനെ വെച്ചിക്കുന്നമശിക്കുന്ന ആർക്കെ നാല്പത് വയസ്സായത് മെസ്സിക്കാണോ ആർക്കോരാക്കെ എന്നാ ആയിക്കോട്ടന്നാലി എന്നാ ശെരി ഓക്കെ